ഹലോ ആഹ് ആഹ് ആഹ കേക്ക്‌ കേക്ക കേക്ക
ആഹ് എവിടാടാ വീട്ട്ലാണോ?
ആഹ് വീട്ടിലാണ് ഭക്ഷണൊക്കെ കഴിച്ച്ങ്ങനെ ഇരിക്കുണു.
ഇരിക്കുന്നോ വീട്ട്ലാരൊക്കെയ്ണ്ട്?
വീട്ടില് അമ്മ അച്ഛൻ അനിയൻ എല്ലാവരും ഉണ്ട്. എല്ലാരും ഫുഡൊക്ക കഴിച്ചിട്ടിരിക്കുവാണ്.
ആണോ ആഹ് ആഹ് ആഹ്.
അവടെ ഫുഡൊക്കെ കഴിച്ചോ കെടന്നോ എല്ലാവരും.
ഓഹൊ ഫുഡൊക്കെ കഴിച്ചു ഇവിടെ അമ്മയൊക്കെ കെടന്നു കുഞ്ഞൊറങ്ങി.
ആഹ്
പിന്നെ വേറെന്തെക്കെയാണ് വിശേഷങ്ങള് മഴെയ്ക്ക്‌ണ്ടോ?
മഴെ ഉണ്ടായിരുന്നു ഇപ്പം മഴയില്ല.
ആഹ്
മഴ ഒന്ന് ചാറി നിക്ക്യുവാ ചാറ് നെയട്ട ഭയങ്കര ചൂടാ.
ആ ആണല്ലേ.
ആ ആണാണ് അതുകൊണ്ട് ഫുള്ള് ചൂടാ.
ഉം ഫുഡെന്തെയ്രുന്നു അപ്പൊ?
ഇന്ന് ഇന്ന് ചോറായ്രുന്നു ചോറ്. പിനെ മീൻകറി ഇണ്ടായിരുന്നു. തേങ്ങ അരച്ച മീൻകറിയായിരുന്നു. ചാള വാങ്ങി. അപ്പ തേങ്ങയരച്ച് മീൻകറി വെച്ച്. അവിടെ എങ്ങനെയാ മീൻകറി വെക്കുന്നെ തേങ്ങ അരച്ചൊക്കെയാണോ?
തേങ്ങ അരച്ചാ അമ്മക്ക് തേങ്ങ അരച്ച് വെക്കണത ഇഷ്ടം എനിക്ക് തേങ്ങ അരച്ച് വെകെ വെക്കണെയൊട് വെല്യ താല്പര്യംല്ല പക്ഷെ കഴിക്കും. എനിക്ക് മൊളക് ട്ട് വെക്കണതാ കൂടുതലിഷ്ട്ടം.
മൊളകിട്ട് വെക്കുന്നത്ത് ആഹ് മാങ്ങയിട്ടൊക്കെ മീൻ വെക്കുവോ?
ആഹ് മാങ്ങയിട്ട് വെക്കും.
വെക്യോ വില്യോ നല്ല ടേസ്റ്റ്ല്ലേ നല്ല ഒരുപാട്. ഉം ന്നല്ലയാണിവിടെയാണെങ്കില്. ഞങ്ങള് ചാള ഒന്നീ ചാള നമ്മള് വാങ്ങിച്ച്. നമ്മള് അതങ്ങ് വൃത്തിയാക്കും ഇല്ലെങ്കിനമ്മള് വെളീന്ന് വാങ്ങി ഇവിട അടു ത്ത് അടുത്തണയി ചന്തയിണ്ടല്ലോ ചന്ത.
ആഹ് ആഹ്
ആഹ് അപ്പം അവിടന്ന് പോയിട്ട് മീം വാങ്ങും. മീം വാങ്ങിക്കഴിഞ്ഞാല് രണ്ട് മൂന്ന് ദിവസത്തേക്ക്ങ്ങനെ വെച്ചേക്കും. അന്ത്ട്ട് അത് ഇപ്പം ഇ- പ്പം ഞങ്ങള് വീട്ടില് കൊറച്ചു പേരെല്ലെഒള്ളൂ അപ്പം. തോനെയായ്ട്ട് വേണ്ടഏ ഒന്നു രണ്ടു പേര് കഴിക്കത്തില്ല അപ്പം. വർത്താലും കഴിക്കത്തില്ല എന്റെ കൊച്ചിനും താല്പര്യന്നുല്ല പിന്നെ ഞങ്ങള് ഫ്രിഡ്ജില് വെച്ചിട്ട് കഴിക്കും. ഫ്രിഡ്ജില് വെച്ച് പിന്നെ എടുത്ത് ക കറി വൃത്തിയാക്കി ക്കൊണ്ട് വാങ്ങിക്കും അപ്പം പിന്നത് ഫ്രിഡ്ജി വെച്ചിട്ട് പിന്നത് യൂസെയ്യും അപ്പൊ കൊഴപ്പൊന്ന അപ്പൊ രണ്ട് മൂന്ന് ദിവസത്തേക്ക് മീന് ഓൾറെഡി ഉണ്ടാവും
എനിക്ക് ചാള ഏഹ് ഇഷ് ഷ്ട്ടൊക്കെയാണ് പക്ഷെ വറുത്താല് കഴിക്കും. അത് നല്ലവണ്ണം ഫ്രൈ ആക്കി എടുത്താ കഴിക്കും കറി വെച്ച് കഴിഞ്ഞാ എനിക്ക് കൂട്ടാൻ പേടിയാണ് മുള്ള് കേറോന്നോർത്തിട്ട് പേടിയാണ്
മുള്ള് കേറ ആഹ് ഇപ്പം ചാളയൊക്കെ കയിക്കുന്നത് നല്ലയാന്നാ പറയുന്നേ
അതെ ഏറ്റവും നല്ലത് ചാള എന്നാ പറയണ ഇ അയല ലേക്ക വെച് ച്ച് നോക്കുമ്പോൾ ചാളയാണ് നല്ലത്
ആഹ് പല അസുഖങ്ങൾക്കും ചാള കഴിക്കുന്ന നല്ലന്നാ പറയുന്നെ
ആഹ്
ആന്നാ ന്ന് ചാളെ ഏറ്റവും ബെസ്റ്റ് എന്നാ പറയുന്ന ചിലര്
നിങ്ങളെങ്ങനെയാ മീൻകറി വെക്കാറ് റെസിപ്പി പറഞ്ഞ രു
ആഹ് പറഞ്ഞു തരാല്ലോ പറഞ്ഞു തരാം ഞങ്ങള് മറ്റേ തേങ്ങ അരച്ച് വെക്കും ചെലപ്പം ചന്തെന്ന് വാങ്ങിട്ട് വന്നിട്ട് അത് വൃത്തിയാക്കിട്ടൊക്കെ അനിയൻ കൊണ്ടോരൽ പിന്നെ ഞമ്മൾ ഒന്നിച്ചു വേചലോ കഴുകി വൃത്തിയാക്കി ഇച്ചിരി വെള്ളത്തിലൊക്കെ ഇട്ട് നല്ലോണ്ണം കഴുകി ഉപ്പൊക്കെ ഇട്ട് കഴുകും
ആഹ് ആഹ് ഉപ്പിട്ട് തേക്കും ആഹ് ഉളുമ്പ് മാറാനായിട്ട്
അതെന്നെ ഉപ്പ്ട്ടോക്ക ക്കഴുകും എന്നിട്ട് പിന്നെ ഞങ്ങള് തേങ്ങ അരച്ച് എന്റെ കൊച്ചിനാണെങ്കില് തേങ്ങ അരച്ച മീൻക്കറി ഭയങ്കര ഇഷ്ട മാങ്ങ ഇട്ടിട്ട് ഇച്ചിരി ചാറാക്കി വെക്കുവാണെങ്കില് ഈ ഗോതമ്പ് ദോശ അങ്ങനെയുള്ള ഐറ്റമ ക്കെ കുഞ്ഞ് കഴിച്ചോളൂ നമ്മള ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ അങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടാ പിന്നെ അതിന്റെ മാങ്ങയരഞ്ഞീടും മാങ്ങ ന്നിട്ട് നമ്മള് തേങ്ങ തിരിമിയിട്ട് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെള്ള ആയിറ്റം പച്ച മുളക് ഇട്ടിട്ട് പിന്നെ ചെറിയുള്ളില്ലേ ചെറിയുള്ളി ചെറിയുള്ളി ഇട്ട് പക്ഷെ നമ്മള ചെറിയുള്ളി തോന്നയിടാങ്കിൽ നല്ല ടേസ്റ്റ് ട്ടോ
അതെ സവാളനക്കാലും നല്ലതാണ്
അതനെ സവാളിനെക്കാട്ടി നല്ലതാ എന്ത് കറി ഇനി ഇപ്പൊ നമ്മള് ചിക്കൻ കറി വെക്കാനായാലും ചെറിയുള്ളി ഇട്ട് കഴിഞ്ഞാൽ എന്തരു ടേസ്റ്റാന്ന്റിയോ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇന്നാലെ നമ്മള് ഇന്നാലെ നമ്മ നമ്മള് അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റും ഞാനാണെങ്കില് ചമ്മന്തി അരക്കുന്നതിൽ തന്നെ ഞാൻ തോനേ ചെറിയുള്ളി ഇടും അപ്പം ഇവിടെ അമ്മയൊക്കെ ചോദിക്കാറുണ്ട് എന്തോ കല്യാണത്തിനുള്ള വെളു ചെറിയുള്ളി ഉണ്ടല്ലോന്ന് ഒരു ചമ്മന്തിക്ക ഇടാന് പക്ഷെ നമ്മള അ അച്ചങ്ങോട്ട് അരച്ചങ്ങോട്ട് വന്ന കഴിയുമ്പഴത്തേക്ക് എന്തൊരു ടേസ്റ്റാന്ന്റിയോ
ചെറിയ ഉളിക്ക് എല്ലെങ്കലും ടേസ്റ്റ് ഉണ്ട് ചെറിയ ഉളിട്ട് വെക്കണ കറിയൊക്കെ നല്ല ഉള്ളിക്കറിയൊക്കെ വെക്കോ
ആഹ് ഉള്ളിക്കറിയൊക്കെ വെക്കും ഇവിടെ കൊച്ചിനാണെങ്കിലും മുട്ടക്കറിയൊക്കെ ഭയങ്കര ഇഷ്ട ഉള്ളിക്കറി ആണെങ്കി നമ്മള് ഏഹ് ചെറിയുള്ളി ഇട്ടിട്ട് വെച്ച കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ ട്ടോ പക്ഷെ നമ്മുക്ക് പൊളിക്കാനുള്ള ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ ഒറ്റേക്ക് ഉള്ളങ്കി ആഹ് നമ്മൾ ഒറ്റക്ക ഉള്ളെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ ചെറിയുള്ളി പിന്നെ ഞാൻ ചമ്മന്തിക്കെ അരക്കാനൊക്കെ വെക്കും പിന്നെ മാങ്ങയിട്ട് ചമ്മന്തി ഒക്കെ വെക്കും
വക്കും നല്ല ടേസ്റ്റ ചെറിയ ഉള്ളി ഏഹ് റ്റും തോന്നിയിടുന്ന ബെറ്റ് നല്ല ഇതാ നല്ല ഇത് നല്ല ടേസ്റ്റ് ഊണാന്ന് അങ്ങനെ ഞങ്ങള്
ആഹ് അപ്പ മീൻകറി അപ്പൊ എല്ലാ പച്ചക്ക എന്താണ് ഉള്ളിയും തേങ്ങയും മാങ്ങ എല്ലാം കൂടി ഇട്ട് തിരുമ്മീയിട്ട് മീൻ ഇട്ടിട്ട് ട്ട് അട്പ്പത്ത് വെക്കും അതുവല്ല വഴ ആദ്യം എല്ലാം വഴറ്റ്
ഇല്ലല്ല ഭാരത റ്റത്തില്ല വരട്ടത്തില്ല നമ്മള് മാങ്ങയാണെങ്കില് ആ മീനാത്ത് തന്നെ അരിഞ്ഞിടും
ആഹ് ആഹ്
മീനാത്ത് തന്നെ അരിഞ്ഞിട്ടിട്ട് പിന്നെ നമ്മള് മിക്സിടെ ജാറില് ഇത് തേങ്ങ ഇട്ടിട്ട് മുളക്പൊടി മല്ലിപ്പൊടിയല്ലാം കൂടിട്ട് ചെറിയുള്ളി എല്ലാം ഇട്ട് നല്ലതുപോല പേസ്റ്റാക്കും പേസ്റ്റ് ആക്കിട്ടിട്ട് പിന്നെ നമ്മ ഇച്ചിരി ശകലം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മള്. ഏറ്റവും നല്ലന്ന് വച്ചാല് അതിനാത്തിച്ചി ചൂടുവെള്ളം ഒഴിച്ചിട്ട് കലക്കി ഒഴിക്കുന്നതാണ് നല്ലത് ടേസ്റ്റ് കൂടാന് അ മിക്സിടെ ജാറില് തന്നെ അപ്പം നല്ല ചൂടു വെള്ളം ഒഴിച്ചിട്ട് കലക്കി ഇപ്പൊ നമ്മളെ ചമ്മന്തിയില്ലേ ദോശയൊക്കെ വെള്ള ചമ്മന്തി ഉണ്ടാക്കത്തില്ലയോ
ആഹ്
ചട്നി അപ്പൊ അതില് നമ്മള് കലക്കി ഒഴിക്കുന്ന ചൂടുവെള്ളവാണെങ്കി ഏറ്റവും നല്ലതാട്ടോ ഒന്ന് ചെയ്ത് നോക്ക് അപ്പം നല്ല അതിന്റെ ടേസ്റ്റ് അറിയാം ഇതില് നമ്മള് കലക്കി കലക്കിയിട്ട് അതിനകത്ത് ഒഴിച്ചിട്ട് ഒരു പച്ചമുളകും ഒരു പച്ചമുളകും കീറി കുറച്ച് കരിയാപ്പിലയും കൂടെ അതിനകത്ത് ഇട്ട് അടുപ്പയിലോട്ട് വെച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് അടക്കണം അടു അടു അടച്ച് കഴിയുമ്പം അടച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പ അത് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം തൊറന്ന് നോക്കുമ്പോ അതിന്റെ ആ മണം അതിന്റെ മണം തന്നെ ഒരു പ്രത്യേക മണവാ കാരണം നമ്മള്
അത് മണം തയ്ക്കുമ്പോത്തന്നെ വയറ് നിറയും പകുതി
അത് തന്നെ അത് തന്നെ അപ്പം എന്റെ കുഞ്ഞൊക്കെ ആണെങ്കി ഈ ചാളക്കറി നല്ലതുപോലെ വേകുമ്പം എന്റെ കുഞ്ഞക്കെണെങ്കി വന്ന് കൈയും കൊണ്ട് നിക്കും അതിന്റെ ടേസ്റ്റ് അതിന്റെ മണം കേട്ട് ടി വി കാണുവാണെ മണം കേട്ട് അവിടെന്ന് ഓടി വരും ഇത് ഇതിന്റെ ടേസ്റ്റ് അറിയാന് അങ്ങനെയാ എന്റെ കുഞ്ഞ് അത് ഭയങ്കര ഇഷ്ടവ അതൊക്കെ കഴിക്കാൻ ആൾക്ക്
ഇപ്പ കഴിക്കട്ടെ ഇപ്പഴേ കഴിക്കുള്ളൂ കഴിക്കണ്ട സമയത്ത് കഴിക്കട്ടെ എല്ലാം എരിവക്കെ കഴിച്ചോളുവോ
എരിവ് അങ്ങനെയൊന്നും എരി വേണ്ടാ പിന്നെ ഞാനില്ല കാശ്മീരി മുളക് പൊടി ഇല്ലയോ അത് ആഹ് അത് വാങ്ങിച്ചിട്ട് പിന്നെ ഇച്ചിരി ഇടും അപ്പൊ ഇച്ചിരി കളർ വ വരും മീന് അല്ലാതെ അല്ലാതെ തോനേ മൊളക് പൊടി ഇടത്തില്ല ആൾക്ക് ഇഷ്ടവല്ല അങ്ങനെ തോനേരിവ് കഴിക്കുന്നെ കുഞ്ഞിന് നമ്മള് പിന്നെ അധിക അധികം എരി കൊടുക്കാറും ഇല്ല അധികം എരിവ് കൊടുക് കാരണം ആവശ്യത്തിനുണ്ടെരി ആവശ്യത്തിനുണ്ടെരി അത് കൂട്ടും അത് കൊഴപ്പൊന്നുല്ല പക്ഷെ ഓവറായിട്ട് എരി കഴിഞ്ഞഴിഞ്ഞാ അവർക്ക് ബുദ്ധിമുട്ടാ കഴിക്കാൻ
ആഹ് ഇപ്പഴേ കൂട്ടി ശീലിച്ച് കഴിയുമ്പോ പിന്നെ കൊഴപ്പില്ല
ഇല്ലില്ല ഇപ്പോഴേ കൂട്ടി ശീലിച്ചാൽ പിന്നെ കൊഴപ്പല്ല പിന്നെ വലുതാവും വലുതാവുമ്പ അതെല്ലാം കഴിച്ചോളും ആഹ് ആണ് എന്ത് ചെയ്യാന പിള്ളോരേ
അല്ലെങ്കി ഇപ്പ നമ്മള് വേറെ ഏതേലും വേറെ വീട്ടിലെന്തെങ്കിലും പരിപാടിക്ക് പോയാലും അവിടെ എരുവു
പോയാലും ആന്നാന്നാന്ന് പോയിച്ചിരി ഒരു ചിക്കൻ കറിക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ഞങ്ങളൊരു ഒരിടത്ത് ഒരിടത്ത് പോയായിരുന്നു ഒരിടത്ത് പോയ പിന്നെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയാണ് ആൾക്ക് ചിക്കന്റെ എരി കാരണം ഫുഡ് കഴിക്കാൻ പറ്റീട്ടില്ല കുഞ്ഞിന് കുഞ്ഞിന് അത് കഴിക്കാനേ പറ്റിയിട്ടില്ല അവിട്ത്തെ ആ എരി കാരണം അവര് നമ്മള് നമ്മുടെ വീട്ടില് ഉണ്ടാക്കുന്ന രീതിയില് പക്ഷെ നമ്മള് പൊർ പൊർത്ത് പോവാണെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടുവോ ഇല്ല ഒരിക്കലും കിട്ടത്തില്ല അപ്പൊ അവർക്ക് സഹിക്കാൻ സ ഇല്ല ഇല്ല ഇല്ല നമ്മളെ ഇഷ്ടത്തിന് ഒരിക്കലും പുറത്തു പോയിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല അയ്ന് നമ്മുടെ വീട്ടിൽ നമ്മള് തന്നെ വെക്കണം മീൻ കറി ആയാലും തേങ്ങ അരച്ച മീൻ കറി ആയാലും പച്ചരച്ച മീൻ കറി ഇണ്ട് മറ്റേ മൊളക് പൊടിയൊക്കെ ഇട്ടിട്ട് വെക്കുന്നത് അത് അത് ഞാൻ വെക്കും പക്ഷെ അതൊക്കെ കുഞ്ഞിന് കൊഴപ്പല്ല അധികം എരി ഇല്ലെങ്കി അവള് കഴിച്ചോളും അതൊക്കെ ഇഷ്ടവാ ആന്ന് ആന്ന് ആന്ന് ആന്ന് മീൻകറിയൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ അപ്പം ഈ തേങ്ങ അരച്ച മീൻകറിയും പച്ചരച്ച മീൻകറിയും ഒക്കെ വെക്കുമ്പോൾ നല്ല ഇതായിരിക്കും
ആ തക്കാളിയൊക്കെ ഇടോ
തക്കാളി ഇട്ട് തക്കാളി ഇട്ട് വരട്ടും
ആഹ്
വരട്ടിയിട്ട ഞങ്ങള് വെക്കുന്നെ പക്ഷെ അത് നല്ല സ്വാദാ തക്കാളി ഇട്ട് വെക്കുന്നത് ആഹ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ടൈ
ആ ട്രൈ ചെയ്യണം വീട്ടില് പോയിക്കഴിഞ്ഞാലെ എല്ലാം ട്രൈ ചെയ്യാൻ പറ്റൊള്ളൂ
ആ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയണം കേട്ടോ ആ എന്നാ ശരി ന്നാട്ടോ ആ ശരി എന്നാ